ഹലോ കേക്കാമോ
ആഹ് കേക്കാം കേക്കാം
ഉം എന്തുവാ കഴിച്ചോ
ഓ കയിച്ച് നീ കയിച്ചാ
ആഹ് കയിച്ച് കയിച്ച് എന്തുവായിരുന്ന്
ഞാൻ ദോശ കഴിച്ചു നീയോ
ഞാൻ പുട്ട്
ഉം പുട്ടും കടലയുവോ
ഇല്ലല്ല ഗോതമ്പ് പുട്ടും പഞ്ചസാരയും ചായയും ആഹ് നിനക്ക് ദോശക്ക് എന്തു ഉണ്ടായിരുന്നു കറി
ദോശയ്ക്ക് ഉരുളക്കിഴങ്ങ് കറി
ആഹ് ആഹ് ഉച്ചക്ക് എന്തോ മീനൊക്കെ കിട്ടിയോ
ഓ മീനൊണ്ട് കൊഞ്ചാണ് കൊഞ്ച്
ഞ്ചോ എന്താ കൊഞ്ച് കറി വെക്കുവാണോ ഫ്രൈയാണോ റോസ്റ്റ് ചെയ്യുവാണോ
കറി വെക്കി ആരിക്കും അത് ഓ ഇപ്പം മേടിച്ചതേ ഉള്ളൂ ഇനിയേ വെക്കത്തുള്ളൂ
നിങ്ങടെ അവിടെ മറ്റേ കൊണ്ടുവരുമോ മീൻ വ
ഓ കൊ അല്ല കൊണ്ടുവരും എവിടാ അടുത്ത് ചന്തയും ഉണ്ട് പക്ഷെ വീട്ടിന്റെ ഫ്രണ്ടില് കൊണ്ടുവരും
നിങ്ങളടെ മറ്റേ ബീച്ച് സൈഡ് ആയ കൊണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും അല്ലേ
ഉം ഉം
നമ്മുടെ മീനാ ഇവിടെ ഇവിടിന്ന് മീൻ ഇല്ല ഇല്ല കിട്ടിയില്ല ഇന്നലെ മീനങ്ങാണ്ടേ ഉള്ളൂ
ഉം ഉം
ആ ഇവിടെ പിന്നെ മറ്റേ ഇങ്ങ് ദൂരെ ആയോണ്ട് മീനൊക്കെ ഇര കൊറ കുറച്ച് ദിവസ് ഇരിക്കുന്ന മീനൊക്കെയാണ് കൊണ്ടുവരുന്ന ആഹ് ന്നാ ഉച്ചക്ക് വേറെ എന്തോണ്ട് കറി
വേറെ എന്ത് കറിയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല
ആഹ് ആഹ്
ഇനി കഴിക്കുമ്പഴേ അറിയാവുള്ളു
ആ സൺഡേ കല്യാണത്തിന് പോണൊണ്ടാ
കല്യാണത്തിന് ഹ് പോണോ ഞാൻ പറഞ്ഞില്ലേ പനി ആയത് കൊണ്ട് റെസ്റ്റാണ് അത് ക ക കുറഞ്ഞാ മാത്രമേ കല്യാണത്തിന് പോവുള്ളൂ
കല് ഞാൻ ഞാൻ പോകത്തില്ലടി കാരണം ഇവിടുന്ന് ഈ സൺണ്ടേയും കൂടെ ആയോണ്ട് ബസ്സൊന്നും കാണ ത്തൂല്ല പിന്നെ അത്രയും ട്രാവൽ ചെയ്യണ്ടേ ഒരു അൻപത് കിലോമീറ്ററ് കൂടുതലില്ലേ നല്ല ദൂരം ഉണ്ട് പക്ഷെ പോയിരുന്നെങ്കിൽ ട്രിവാൻഡ്രം സദ്യ കഴി
സദ്യ കഴിക്കായിരുന്നു ഉം എന്ത്‌ കൊണ്ടും ഓ പായസം എന്തൊക്കെ കറിയുണ്ട്
അതാ ബോളി ബോളിയും പായസവുമാണ് മെയിൻ സംഭവം പിന്നെ
പിന്നെ കടലപ്പായസം കാണും അടപ്രഥമൻ കാണും
വെർമസേലി കാണും
ഉം നിനക്ക് ഏത് പായസമാണ് ഇഷ്ടം
എനിക്ക് പ്രഥമൻ അടപ്രഥമൻ നിനക്കാ
കടലപായസം
ആ എനിക്ക് അടപ്രഥമം മാത്രേ ഇഷ്ട്ടൊള്ളൂ പായസത്തില്
ഉം എനി ക്കും ഇത് ബോ മറ്റെ ബോളിയും പായസവും ഇഷ്ടമാണ് അത് സ സദ്യയുടെ കൂടെ കഴിക്കാൻ മാത്രം ഇഷ്ടമാണ് ബോളി ഉണ്ടെങ്കി കഴിക്കും അല്ലാതെ എനിക്ക് മറ്റേ വെള്ളപ്പായസം വല്യ താല്പര്യമില്ല
എനിക്ക് സദ്യകള് ഏറ്റവും ഇഷ്ടം മറ്റേ ഇഞ്ചിക്കറിയും മാങ്ങാ ചാറും ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടെങ്കി നമുക്ക് ഇഞ്ചി റി മാത്രം വെച്ച് കുറേ ചോറ
ആ എനിക്ക് ഇത് ഇഷ്ടവാ എനിക്ക് സാമ്പാർ സദ്യയുടെ സാമ്പാർ ഒരു പ്രത് ത്യേക രുചിയില്ലേ നമ്മള് വീട്ടി വെക്കുന്ന പോലെ അല്ലല്ലോ അത് കുറച്ച് കൂടെ നല്ല ടേസ്റ്റ് ആണ്
പിന്നെ മറ്റേ കൂട്ട് കറിയൊക്കെ മറ്റേ നല്ല ടേസ്റ്റാ
അതും നല്ലതാ ഞാനും അതാ പറയാൻ വന്നേ എനിക്ക് കൂട്ടുകറി ആ കൂട്ടുകറി സാമ്പാറൊക്കെ ഇഷ്ടവാ
ആ അതിന്റെ മസാലയുടെയൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് കൂട്ടുകറി
പിന്നെ ബ ബാക്കിയൊക്കെ നമ്മള് ഇടക്കിടക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നയാണെങ്കില് സദ്യയില് വരുമ്പോൾ എല്ലാത്തിനും ഒരു പ്ര
അതാ മോരാണെങ്കിലും ലാസ്റ്റത്തെ പുളിശ്ശേരി
രസം
ട്രിവാൻഡ്രത്തിന് ഒരു ഓർഡറുണ്ട് കൊല്ലത്തിനും അതുപോലെയാ ട്രിവാൻഡ്രവും കൊല്ലമാണ് നല്ല സദ്യ ഉള്ളത് പിന്നെ ബാക്കി എല്ലായിടത്തും ആ
ഉം വേറെ വ്യത്യസ്ത രീതിയിലാണ് അത്
അത്‌ പത്തനംതിട്ടയിലും പരിപ്പുണ്ട് പക്ഷെ പിന്നെ അങ്ങോട്ട് പരിപ്പല്ല സാമ്പാറാണ് ആദ്യം ഒഴിക്കുന്നത്.
ഉം ഉം
അവർക്ക് പരിപ്പ് കറിയില്ല
നമ്മടെ സദ്യയാണ് രുചി തിരുവനന്തപുരത്ത എല്ലാർക്കും തിരുവനന്തപുരം സദ്യന്ന് കേക്കുമ്പോഴാണ്
ഒരിത് അതുപോലെ മറ്റേ മലബാർ ബിരിയാണി എന്ന് പറയുന്ന പോലെ ട്രവാഡ്ര സദ്യ അവര് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ബിരിയാണി സത്യത്തിൽ ബിരിയാണി അല്ലെന്ന് ആണ് ഈ മലബാ ആഹ് അവരുടെ ബിരിയാണി വിഷയം പ്രത്യേക ടേസ്റ്റാണ് അവർക്ക് കൊറെ ഫുഡ് ഐറ്റംസ് ഇല്ലേ ഈ സ്നാക്സ് ക്സ് ഒക്കെ ആണെങ്കിലും
സ്നാക്സ് കുറേയുണ്ട് അവർക്ക് നമ്മൾക്ക് അങ്ങനെത്തെ സാധനങ്ങൾലൊക്കെ വെറൈറ്റി കൊറവാണ് പക്ഷെ അവർക്കൊത്തി ത്തിരിയുണ്ട്.
ഞ ഒണ്ട്
ഉം ബിരിയാണി തന്നെ ഏതൊക്കെ രീതിയില് മസാല ഉള്ള ബിരിയാണി മസാല കൊറഞ്ഞ ബിരിയാണി.
ആഹ് ആഹ് അങ്ങനെ കൊറേ ഉണ്ട്.
ഉം കോഴിക്കോടല്ലേ ബിരിയാണി.
ആഹ് കോഴിക്കോട്ടത്തെ ബിരിയാണി അതെ.
ഉം നീ കഴിച്ചിട്ടുണ്ടാ അവടെ ഞാ അവടെ പോയി കഴിച്ചിട്ടില്ല.
ഞാ അവടെ പോയി കഴിച്ചിട്ടുണ്ട് പിന്നെ ഉം പിന്നെ നമ്മടെ ഏഹ് ആലപ്പുഴയിലൊക്കെ പോവാണെങ്കി മി മൊത്തം മറ്റേ ഫിഷ് തംസല്ലേ ആഹ് ഉം മറ്റേ ബോട്ടില് മറ്റേ ഹൗസ് ബോട്ടിലൊക്കെ പോവുമ്പം ആഹ് ഇതുപോലെ കരിമീൻ അങ്ങേൻത്തെല്ലാ സംഭവങ്ങളും പൊള്ളിച്ചതും. ആഹ് ആഹ്
ഞാനും കരിമീൻ ഇവടെ കിട്ടത്തില്ല ഇൻക്ക് തോന്ന്ന്നു കൊല്ലം ഭാഗ ത്ത് അങ്ങോട്ടൊക്കെ കിട്ടും കരിമീൻ.
ആഹ്
ഉം ഇവിടെ കരിമീൻ അധികല്ല കായൽ അതൊക്കൊള്ള സ്ഥല താണ് കരിമീൻ ഉം
അത്പോലെ ആലപ്പുഴള്ളത് താറാവ് റോസ്റ്റ്
ആഹ് താറാവ് റോസ്റ്റ് ഇതൊക്കെ ഉണ്ട് മുയലുണ്ട്. മുയൽ റോസ്റ്റൊക്ക്യോ ഞാന് അങ്ങ ന ഞാന് ങ്ങെ അങ്ങോട്ട് പോയി ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. ഉം
പിന്നെ കോട്ടയത്ത് ഫുഡുകൾ നല്ലാന്നെ ഞ് കോട്ടയത്ത് ഏഹ് മറ്റേ അവരുടെ മെയിൻ സംഭവം കപ്പ ബീഫ്, എറച്ചി, പിന്നെ മറ്റേ മീൻ മൊളവിട്ടത് അങ്ങൻത്തയ്റ്റംസ്
നമ്മളിവിടെ തേങ്ങ അരച്ചാണ് വെക്കുന്നതെങ്കി അവരെവട തേങ്ങ അരയ്ക്കാതെണ് അങ്ങോട്ടൊക്കെ വെക്കുന്നത്.
ആഹ് അതെ നീ ഇത് കഴിച്ചിട്ടുണ്ടോ പിടി പിടിയും എഹ് കോഴിക്കറിം പിടി മറ്റേ കുഞ്ഞുമ്പോ ആഹ്
കുഞ്ഞു ബോള് പോല്
ആഹ് അതെന്നെ അതെന്നെ അത് ഞാൻ ഒരു തവണ കടേന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ൻ്റെ ചേച്ചി ഉണ്ടാക്കും. കാസർകോട്തെ ചേച്ചി അത് നല്ലയാണ്.
ആഹ് ആഹ് അങ്ങോട്ട് നമ്മള് ഇവിടെ ഉള്ളതിനേകാട്ടി അങ്ങോട്ട് തന്നെ നല്ല ഫുഡുള്ളത്. വെറൈറ്റിയുണ്ട് പിന്നെ സ്നാക്സെന്നെ എന്തൊ ക്യോണ്ട്.
അതാ നം അതെ പക്ഷേ നമക്ക് എഹ് എല്ലാം നല്ലതാണ് പക്ഷേ നമക കൊറവാണ് ഈ വെറൈറ്റീ സം ഭവം നമ്മള് അവ്ട്ന്നായിരിക്കും കൊറെ കാര്യങ്ങള് ഇപ്പൊ ഏലാഞ്ച്യൊക്കാണെങ്കി നമ്മടെ ഇവിട ത്ത് സ്നാക്സല്ല പക്ഷെ ഇപ്പൊ ഇവിടേകൊണ്ട്.
ആഹ്.
അതോല
മുട്ട വച്ചൊക്കെ എന്തൊക്ക്യൊ ണ്ടല്ലോ മുട്ടയുടെ മുട്ടമാലയോ അങ്ങന ക്യോണ്ടല്ലോ ആഹ് മുട്ട സുർക്യേം മുട്ടമാലെ ണ്ട്. ക്യുണ്ട്. ഉം
പിന്നെ കൊറെ ഇവടെ ഒണ്ട് കൊറെ ബ്രെഡൈറ്റംസ് നമ്മള് കഴിക്കുന്ന ബ്രെഡ് ഓംലറ്റും അത്പോൽത്തെ കൊറെ സാനങ്ങള് പിന്നെ എനിക്കില്ലല്ലാത് കയ് ക്യണോന്നോണ്ടെടി രാമശ്ശേരി ഇഡ്ലി
ആഹ് ഇല്ല ഞാൻ കേട്ടിട്ടില്ല എവിടത്ത മ് മ് എവിടത്ത
തൃശൂർ പാലക്കാട് ഭാഗത്തോള്ളെയാന്ന് തോന്ന്ന്.
ആഹ് ആഹ്
നല്ല ഇങ്ങനെ പരന്ന് ദോശ പോലെ ഇരിക്കും നല്ല രസാണത് കാണുബതെ ആഹ് വല്യ ഇടലി മറ്റെ മൺപാത്രത്തിലൊക്കെ വെച്ചിട്ടാണ് ഒണ്ടാക്കുന്നന്ന് കേട്ടിട്ടൊ ന്.
ഉം
ന്റെലെ മറ്റേ ഉഴ്‌ന്ന് ഉഴന്ന് ചന്തില്ലേ ഉഴ്ന്ന് അതെ ആ അതെന്നെ അതെനെ അതെന്നെ.
ഇവിട ഇവിടം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തൊരു കടയുണ്ടല്ലെ? ഒരു ആ ആ അതിന്റെക്കെ പോലത്തെ ഒര് തല്ലേ?
ആ അതെ അത് കാണുമ്പോ തന്നെ മറ്റെ റീൽസ്ക്കെ കാണുമ്പോ തന്നെ കഴിക്കാ തോന്നും. ആഹ് പിന്നെ എന്തുവാ പിന്നെല്ലെ കിണ്ണത്തപ്പം കഴിച്ചിട്ടുണ്ടോ?
കിണത്തപ്പം എനിക്ക് ആ അങ്ങനെ ഇരിക്ക്ന്ന സാധനങ്ങളോട് ടേ ഇതാ താ അധികം ഇഷ്ടല്ല മ് ഓ ഓ എനിക്കും അത് അങ്ങനെ ഒരു ആ ഒരു രീതില് ഇരിക്കുന്നെനോട് താല്പര്യംല്ല എനിക്ക് കൂടു എരി അതൊക്കെയാണ് ഇഷ്ടം.
നീ യുണ്ടെടി കോഴിക്കോട് ആ ഭാഗത്ത് ഉന്നക്കായ
ആ ഉന്നക്കായ
ചട്ടിപത്തി
അതൊക്കെ പഴം വച്ചോണ്ടാക്ക്ന്നെയാണെന്ന് തോന്നല്ലേ?
ആഹ് ഉന്നക്കായ നേന്ത്രപ്പഴം വച്ചിട്ടാ തോന്നുന്ന് പിന്നെ ചട്ടിപ്പത്തിരില് മറ്റേ ചി ക്കനൊക്കെ വെച്ചിട്ടൊള്ള ഏഹ് പിന്നെ നീ കല്ലുമ്മക്കായ കഴിച്ചിട്ടൊണ്ടാ?
ഇല്ല ഇവിടെ ഇവിടെക്കെ അത് കിട്ട് കിട്ടുവോ?
കി ഇവടെ കിട്ടോ എന്തോ? അറിയമ്മയ്യ ബീച്ച് ഭാ ഭാഗത്ത് കിട്ടേണ്ടതാണ്.
ആഹ് എനിക്ക് തോന്നു അതിന് സമയം ഉണ്ടെന്ന് തോന്ന്ന്ന്.
ആ ആഹ് പിന്നെ നീ നേരത്തെ പറഞ്ഞ എന്തോ മുട്ടമാലയും മുട്ടസുർ
ആ അങ്ങനെ എന്തോ ഒണ്ടല്ലേ അത് ഐസ്ക്രീമിന്റെ കൂ ആ ഐസ്ക്രീമിന്റെ കൂടെ ചേർത്ത് കഴിക്കും.
ഏഹ് മുട്ടമാലയ?
അത് അഹ് അതിന്റെ ഒര് ത് അപ്പൊ ഭയങ്കര ടേസ് റ്റാണ് അത് ഒരു അത് നമ്ള് വേറെ രീതിലാ തോന്നു അത് ഒണ്ടാക്ന്നത് ഒരു ഡെസേർട്ട് പോലെ കഴിക്കാനൊക്ക അടിപൊളിയ.
അതപ്പഈമുട്ടവെച്ച് ഉണ്ടാക്കുന്നയെ ല്ലേമുട്ടമാല
അ മുട്ടവച്ച് ഉണ്ടാക്കുനേണ്പക്ഷെ അതവേറെഏതോ രീതിയിലൊക്കെ ഉണ്ടാക്കി
ഒ ഒ ഓ
ഉം എന്തക്കെ
പിന്ന പിന്നി നമ്മള്കൂടുതലും ഏ ഇ ചിക്കൻകറിയൊക്കെവെക്കുന്നത് പക്ഷേകാസറോഡുകാരൊക്കെ വെക്കുന്നമറ്റ്തേങ്ങയര ചാണ് തേങ്ങഅരച്ചുംവയ്ക്കുംമറ്റേ പുളിമുളകുട്ടുംവെക്യും
ഉം ഉം നമ്മള്പുളിയൊന്നുംചിക്കനില് ഉപയോഗിക്കാറേഇല്ല.
ആ ആ പിന്നെ അവർക്ക് അവര് റൊട്ടിടെപേര് എന്തരു കോഴിറൊട്ടി അതിങ്ങനെപാക്കറ്റ് വാങ്ങാനുംകി
അതില്ചിക്കൻ കാണൊ
ഇല്ലില്ലഅത്റൊട്ടിആണ്അത് ന്റുടെ ഈചിക്കൻകറി അത്പ കാസർഗോഡ്ന്ന് അവരൊക്കെ വരുമ്പം അതാണ് വെക്യുന്നത്
ഓഹ്ഓ
സ്‌പെഷല് ഇഷ്ടല്ലപിന്നെചിക്കൻ കറികൊള്ളാംആറൊട്ടി പരിയല്ല പക്ഷെഅവർകൊക്കെ ഭയങ്കരഷ്ടഭയങ്കരഇതായി ടാണ് പറയുന്നസുപ്പറായിട്ടാണ് പറയുന്നത്പഷെചിക്കൻ കറിനല്ലെയാണ് പുളിമുുളകുംവെച്ച് മറ്റതല്യടേസ്റ്റ്ല്ല
നമ്മളിവിടെതേങ്ങ്യഅരച്ചുംപുളിക അങ്ങനൊന്നും നമ്മള്ചിക്കൻകറി വെക്കാറില്ലഇവടെ ഉം
നമുക്ക്എപ്പഴുംഒരൂസം ഒന്നല്ലങ്ങി പിന്നെനമ്മള് ഇതക്കെവെക്കുംഹ് പക്ഷെ ഇത്പോലെഇതേങ്ങ അരച്ചൊന്നുംട്രൈചെയ്യാറില്ല
ച ഇല്ലപഷേഅത്ടേസ്റ്റ്ണെന്ന് തോനുന്ന്
ആഹ് ടേസ്റ്റുണ്ട് നമ്മള് സാധാരണഎല്ലാതിനുംതേങ്ങരച്ചാണ് വെക്കുന്നത്പഷേചിക്കനില് നമ്മളങ്ങനെ ട്രൈചെ
ചിക്കൻല്ചെയ്യാറില്ലേ
ആഹ് പിന്നെന്താണ്പിന്നീർഫുഡുണ്ട്
ഒര്പാട്ഫുഡുകളെഒള്ളൂ
പിന്നെബെജ്ജിപലടൈപ്പ്ബെജ്ജി
ഓഹ്കാബജിയുണ്ട്മുളക്ബജിയുണ്ട് നിനക്ക്ഏതാഇഷ്ടം ആഹ് എനിക്ക്മുളക് അന്നെ
കാപ്പിച്ച് വല്യഇഷ്താല്പര്യുല്യ നീ തൈര്യസാധംകഴിച്ചിട്ടുണ്ടാ
ഇല്ല എനിക്ക് അങ്ങനെയുള്ള സാധനങ്ങളോടെ വല്ല്യഒരുതാൽ പറയല്ല പക്ഷെഒര്തവണട്രൈചെയ്യണോ നുണ്ട്
ആഹ് ആഹ്കൊറച്ച് എരിവൊക്കെവേണം
ആഹ്
ഉം പിന്നെഎന്നാപിന്നെശെര്യേടി
ഓഹ് ഓഹ്ശെരിശെരിഓക്കെ